കേക്കാവോ?
ആഹ് ഹലോ
പിന്നെ വീട്ടിൽ വ വീട്ടില് വല്ല പെറ്റ്സൊക്കെ ഉണ്ടോ
ആഹ് പെറ്റ്സ് ഉണ്ട്.
ഏ എന്താ ഉള്ളത്
പൂച്ചയും പട്ടിയും
ഉണ്ടോ ഒരുപാടുണ്ടോ
പട്ടി ഒന്നേ ഒള്ളു പൂച്ച ന അഞ്ചെണ്ണേ ഉണ്ട്
ആഹ് അടിപൊളി സമയം പോവല്ലോ അപ്പൊ
ഇപ്പൊതാ പൂച്ചാളെ എടുത്തിട്ട് കുളിപ്പിച്ചിട്ടിരുന്നതേ ഉള്ളൂ
ആഹ് ആഹ് ആഴ്ചെല് കുളിപ്പിക്കോ
ഇല്ല ഒരു രണ്ടാഴ്ച്ചയൊക്കെ കുടുമ്പോ രണ്ടാഴ്ചയൊക്കെ ആകുമ്പോള് കുളിപ്പിക്കും
അതേല്ലേ ആഹ് ഇതിന് ഇങ്ങനെ ഇൻഞ്ചെക്ഷ നൊക്കെ എടുക്കോ?
ഇല്ല ഇത് നാടൻ പൂച്ചയ്യാണ് അപ്പോ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കൂല
ആ പൂച്ചക്കിങ്ങനെ കുഞ്ഞു പൂച്ച ഉണ്ടോ അതോ വലിയ പൂച്ച ഉണ്ടോ?
മൂന്ന് കുഞ്ഞു പൂച്ചയും രണ്ട് വലിയ പൂച്ചയും.
അപ്പൊ കുഞ്ഞു പൂച്ചക്കിങ്ങനെ ഇത് നമ്മ നമ്മള് കഴിക്ക്ണെ ഫുഡ് തന്നെയാണോ കൊടുക്കുന്നേ?
ആഹ്
അതോ വേറെ എന്തെങ്കിലും ക്യാറ്റ് ഫുഡോ.
ഇല്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ അതും കഴിക്കും.
അതേല്ലേ
ആഹ്
ആ ആഹ് പിന്നെ ആ ഇവിടെയാണെങ്കി സമ്മതിക്കൂല അമ്മ ഇപ്പം അനിയത്തീരെ കൂട്ടുകാരിയുടെ പട്ടി ഇങ്ങനെ പ്രസവിച്ച് അങ്ങനാ ഇത് ഉം പട്ടിക്കുട്ടി വേണോന്ന് ചോദിച്ച് കാണാൻ നല്ല ഭംഗിയാ അത്. ആ ഇവിടെ അമ്മേന്റെടുത്ത് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ് കേറ്റൂല്ലാന്ന് അമ്മയ്ക്ക് ഇഷ്ട്ടല്ല അമ്മയ്ക്ക് പറ്റ് ആ അമ്മയ്ക്ക് പട്ടി ഇഷ്ടല്ല പൂച്ചയെ ഇഷ്ടല്ല പക്ഷെ കൊണ്ട് വന്നിരുന്നെങ്കി കണ്ട് കണ്ട് കണ്ട് ഇഷ്ടപ്പെടുവായിരുന്നേ. പക്ഷെ അടുപ്പിക്കെണില്ല.
ആ
ഓ ഇതുപോലൊരു ദേഷ്യ ഇല്ല അമ്മയ്ക്ക് അങ്ങനെയല്ലെല്ലേ എല്ലായിടത്തും
എല്ലായിടത്തും അമ്മമാരങ്ങനെയാണ് ആദ്യം ഇഷ്ട മെച്ചപ്പെടുൂലാ എന്നൊക്കെ പറയും പിന്നീടാകുമ്പഴ്ത്തേനും അവര് എന്നെ എടുത്ത് തളർത്തും.
ആഹ്, അത് തന്നെ പിന്നെ അവർക്ക് ആയിരിക്കും ജീവൻ
ഓഹ്, പിന്നെ അവരുടെ പെറകെ ആയിരിക്കും. നമ്മളെ ഒന്നും മൈൻ്റി ആക്കൂല.
അല്ല പൂച്ചകള് വികൃതിയൊക്കെ ഉണ്ടോ?
ആഹ്, ഇവിടെ മൂന്ന് പൂച്ചകളൊണ്ടോണ്ട് അവര് പരസ്പരം അങ്ങട്ട് കളച്ച് നടക്കും ഏത് നേരവും.
ആഹ്, ആഹ്, ആഹ്, ആഹ്, ആഹ്, ആഹ് നിന്റെ കൂടെയൊക്കെ കളിക്കോ?
ആഹ്.
ആഹ്, ആഹ് പിന്നെ വീട്ടില് ഉം, പറഞ്ഞോ പറഞ്ഞോ അല്ല വീടിന്റെ പൈ പ്പ് കണക്ഷനാണോ കെണറാണോ?
രണ്ടും ഉണ്ട്. പൈപ്പും ഉണ്ട് കെണറും ഉണ്ട്.
എട്ക്കോ വെള്ളൊ എടുക്കോ?
കെണറീന്നാ
അഅ പൈപ്പീന്ന്.
ആഹ്, തുണി നനയ്ക്കാനും, ചെടി നനയ്ക്കാനും ഒക്കെ എട്ക്കും.
ആഹ്, ആഹ് അപ്പം നിങ്ങക്ക് ബില്ലടയ്ക്കണോ?
വേണ്ട
വേണ്ടല്ലേ, ആഹ്
ഇല്ല ആഹ്,
ഓഹ്, ഓയ് ഇപ്പ ഇപ്പയ് ഇന്നുണ്ടോ വെള്ളം ഉണ്ടോ?
ഇന്നുണ്ട്, വെള്ളം ഉണ്ട്.
ആഹ്, ആഹ്, ആഹ്, ആഹ്
അവടെ പൈപ്പ് കണക്ഷൻ ആണോ?
ഇവിടെ ഇവിടെ പൈപ്പ് ഉണ്ട്, കിണറും ഉണ്ട്. നമ്മള് കിണറ് വെട്ടിയന് ശേഷൊവാണ് ഈ പൈപ്പ് കണക്ഷന്റെ ഇത് വന്നത്. അങ്ങനെ ഇട്ത്ത്. ആഹ്, നമുക്കും ഇങ്ങനെ പേയ്മെൻ്റൊന്നും അടയ്ക്കണ്ട. പക്ഷെ നമ്മള് ഇപ്പൊ എട്ക്ക്ണ ഇജിന്റെ ഈ ടാപ്പുണ്ടല്ലോ ഈ വെയിലടിച്ച് പൊട്ടിന്റെ വർത്തപ്പം തൊറക്കാനും അടയ്ക്കാനൊക്കെ പാടൊണ്ട്. അതോണ്ട് ഞാനാണെങ്കി അത് എടുക്കൂല. അമ്മ ഉള്ളപ്പഴത്തേയ്ക്ക് അതെട് അതീന്ന് വെള്ളൊവെടുത്ത് ചെടി നനയ്ക്കയും പിന്നേ തുണി നനയ്ക്കാനൊക്കെ എട്ക്കും. അങ്ങനെ എട്ക്കും
അഹ്, ആഹ്
മ്, ഇപ്പം മഴയായത് കൊണ്ട് പിന്നെ ചെടിക്കങ്ങനെ വെള്ളം നനയ്ക്കണ്ടല്ലോ. മഴ നന്നായിട്ട് പെയ്യല്ലേ, താ ഇപ്പഴും താ മഴ ഇങ്ങനെ കറുത്ത് വന്ന് കെടക്കാ
പക്ഷെ, ഇവടെ നല്ല വെയിലാന്ന്.
തന്നെ ഇവിട് മഴക്കോളൊന്നൂല്ല.
ഇല്ല ഇവിടെ തുണികളെല്ലാം പറക്കി വിടിച്ച് ഇപ്പം ഞാനിന്ന് തുണിയളെല്ലാം നനച്ചു
ആഹ്, ആഹ്, ആഹ്, ആഹ് തുണി നനച് ഏഹ് ഞാനും തുണി നനചിട്ടപ്പോഴത്തേക്ക് ഇതാ മഴ
ഓരോ സമയത്തും ഓരോ സ്ഥലത്തല്ലേ മഴ പെയ്ണെ.
ആഹ് അതെ അതെ ഏഹ് മ് ഞാൻ ഇൻന്ന് ഈ എടെക്ക് ഇങ്ങനെ വണ്ടീല് പോവേര്ന്നേ അപ്പൊ ഒരു സ്ഥലത്തെത്തിയെപ്പഴെത്തേക്ക് പിന്നെ അങ്ങോട്ട് ഒരു സ്ഥലത്തിന്റെ ഏഹ് പൊക്കോണ്ടിരികെ ല്ല്യേ പകതി വെച്ച് മഴയുണ്ട് പിന്നെ മഴയില്ല ആ നമ്മള് നോക്കിക്കൊണ്ട് നിക്ക്യേണ് ഇങ്ങനെ
ആ ആഹ്
പിന്നെ ഞാവടെ എറങ്ങി എന്ന് വെച്ചാ എന്റെ ഒരു സൈഡ് മഴ ഒരു സൈഡ് മഴ ഇല്ല
ആഹ്
ആഹ് അത് കൊള്ളായിരുന്നേട്ടോ
ഈ ഏടയ്ക്ക് ലുലൂമാൾള് ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ലുലു മോൾൻ്റവടെ ആഹ്
ആഹ് ആഹ് ആ ലുലൂ മാൾലൊക്കെ പോവാറുണ്ടോ
രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട്
ആഹ് ആഹ് ആ അവ്ടെ പോയാ ആ ഞാൻ പോയിറ്റുണ്ട് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടേം പോയിറ്റ്ണ്ട് അല്ലാതെ ഫാമിലി ഏയിറ്റും പോയിറ്റുണ്ട് ഏഹ് ഫ്രണ്ട്സിന്റെ കൂടെ പോവുന്നത് വേറെ വൈബ്
ഫാമിലിയോടൊത്ത് പോവുന്നത് വേറെ വൈബ്
ആഹ് വീട്ട്യാരോപ്പ പോവുമ്പഴത്തേക്ക് അവടെ പോവല്യേ ഇവിടെ പോവല്യേ എന്നൊക്കെ പറയും ഏഹ് ഫ്രണ്ട്സിന്റൂടെ ആവുമ്പഴത്തേക്ക് അവർക്ക് നമ്മളെ അതേ മൈന്റല്ലേ അമ്മള്ങ്ങനങ്ങ് പോവും നമ്മളൊരു സൈഡീന്നേ തൊടങ്ങും കേറ് കേറി കേറി
പിന്നീടാവുമ്പം കൊർച്ചഴിയുമ്പം മട്ക്കും
അതെ അതെ കാലിന്റെ ഇത് കാലിന്റെ അട്
കാല് ആഹ് പിന്നെ ഒരു ക്ഷീണൊക്കെ വന്ന് എങ്ങെനെങ്കിലും വീട്ടി പോയാ മതീന്നായിരിക്ക്യും
ത്തിലേയിരിക്കും ആ ലുലൂ മാളിൾ പോണോന്നും പറഞ്ഞ് ബെസ്സക്കെ കേറി പോണത് അവടെ ചെന്ന് ഒരു റൗണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് വെശക്കേം ചെയ്യും
തളരേം ചെയ്യും
മതിയുവാവും
മ്മ് പിന്നെ ലുലു മോൾ പോണത് വേസ്റ്റാണ്
തെന്നേ
ആ ഞമ്മൾ ചുമ്മാ സമയം കളയാ ആ സമയം കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ വല്ലതും കാണെയും അങ്ങനെയൊക്കെ ചെയ്യാം
ആ ആഹ് ആ ബീച്ചിലൊക്കെ പോവാറുണ്ടോ?
ആഹ്
അ ആഹ് അതെ ബി സൺ എഹ് ഞാ ഞ എനിക്കങ്ങനെ സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല ബി ചിലെ അങ്ങനെയെന്നും കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ നമ്മളിങ്ങനെ ബീച്ചിലൊക്കെ പോവുമ്പോഴെത്തേക്കെ മൈൻഡൊന്നങ്ങ് ഫ്രീ ആവൂല്ലേ?
സത്യം, ഞാൻ കണ്ടിട്ടുണ്ട് സൺസെറ്റും കണ്ടിട്ടുണ്ട്
എങ്ങനെ? അയ്യോ എനിക്കത് കാണാൻ പറ്റിട്ടില്ല.
അത് വീട്ടുലുള്ളോരേ കൂട്ടത്ത് പോയപ്പോ കണ്ടത.
ഉം ഉം ഉം
ആഹ് ഒരിക്ക കന്യാകുമാ ഇല്ല. ഒരിക്കൽ കന്യാകുമാരി പോയപ്പോ അവിടെന്ന് സൺ റൈസ് കണ്ട്.
ആഹ് ആഹ് എങ്ങനെണ്ട്.
കൊള്ളാം നമ്മള് നല്ല ഒരു ഫീലായിരിക്യു അപ്പൊ.
തന്നല്ലേ. അല്ലെങ്കിലും ബിച്ചില് അതിന് ബീച്ചിൽ പോകുമ്പോ അല്ലെങ്കിലൊരു പ്രത്യേക വൈബാണ്.
ഉം
ആഹ് ആഹ്
സൺ സെറ്റും അവിടെന്ന് തന്നെയാണ് കണ്ട.
അഹ് ആഹ്
ഉം
അല്ലെ ഈ കന്യാകുമാരിൽ വേറെ എന്തെങ്കിലും കാണാണ്ടോ?
കന്യാകുമാരിയില് ഞങ്ങള് കോളേജിൽ ന്ന് പോയത് ണ്ടായിര്ന്ന്. അത് വണ്ടേ ട്രിപ്പ്. ട്രിപ്പായിരുന്നു. ഇൻ ചിതറാള് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ണ്ട്.
അവിടെക്കെ എന്ത് എന്ത എന്താ കാണാൻ.
ചിതറാൾല് ഒരു വലിയ മലേടെ മണ്ടയിൽ കയറിട്ട് അങ്ങനെന്നുള്ള ഒരു വ്യൂ ആണ്. പിന്നെ വേറെ ആഹ് ആഹ്
മുകളിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കേറി പോവാനൊക്കെ എങ്ങനെ എളുപ്പണ്ടോ?
ആഹ്. കേറി പോവാൻ എളുപ്പണ്ട്. അവരോടെ ഒരു സ്റ്റെപ്പക്കെ ണ്ട്.
ആഹ് ആഹ് ആഹ്
പിന്നെ നമ്മൾ ചില സ്ഥലങ്ങൾള് വലിഞ്ഞൊക്കെ കേറേണ്ടി വരും.
ആഹ് ആഹ് സെയ്ഫാണോ പോണ. ചർക്കൽ അങ്ങനെന്നും ല്ല ല്ലോ?
മഴ സമയത്ത് പോവാതിരുന്ന മതി.
ആഹ് ആഹ് ആഹ് വേ എന്നിട്ട്.
ആഹ് എന്നിട്ട് വേറെ അവിടെള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിനു. എനിക്ക് പേരോർമ്മയില്ല.
ആഹ് ആഹ്
അങ്ങനെ പോയി. പിന്നെ കന്യാകുമാരി തന്നെ നിറയെ കാണറുണ്ട്. അവിടുത്തെ ബീച്ച്. അവടെ നിക്കുമ്പോ തന്നെ സമയങ്ങൾ പോവും. അവിടുത്തെ കടകളിലൊക്കെ കയറി ഇറങ്ങുമ്പോഴേ. അഞ്ചു രൂപ മുതല് സാധനങ്ങളുണ്ട്.
അതെ ല്ലേ. അപ്പൊ ഈ ഫുഡ്ഡ ഫുഡ്ഡക്കെ എങ്ങനെ? ഇങ്ങനെ പോകുമ്പോഴത്തേക്ക്.
ഫുഡൊക്കെ അവിടെള്ള ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിക്കും.
എങ്ങനെ ഫുഡ് എങ്ങനെ കൊള്ളാവോ?
ഇവിടത്തെ അത്രയില്ല. പിന്നെ മലയാളികള് നടത്തുന്ന ഹോട്ടലുണ്ട്.
അതെല്ലേ. വൃത്തിയുണ്ടോ?
ഇങ്ങോട്ട് വന്നപ്പോഴും മലയാളികൾ നടത്തിയ ഒരു ഹോട്ടലിലാണ് കയറിയ. അത് വൃത്തിയുണ്ട്.
ആഹ് ആഹ് ആഹ് ചെലടത്തൊക്കെ ആണെങ്കി ഒട്ടും നമുക്ക്
വൃത്തി കാണുവ ആഹ് നമ്മൾ തിരുവനന്തപുരം സിറ്റി വിട്ട് പോയാലേ. നമുക്ക് ഫുഡ് വേറെടത്തൊന്നും കഴിക്കാ തോന്നൂല.
അതെ അതെ അഹ് സത്യ.
ആഹ്
ഉം ഓ അങ്ങനേ അങ്ങനേ ഇത് സാധനങ്ങള് വെലക്കുറവിൽ അവ്ടെ കിട്ടുവല്ലേ
അഞ്ച് രൂപാ മുതല് കിട്ടും
ആ ആ എങ്ങനെ ക്വാളിറ്റി ഉള്ള സാനങ്ങളൊക്കെ തന്നെയേ
കോൾറ്റിയുള്ളതാണ്
ആഹ് ആഹ് ആഹ്
ആ ഞാൻ അവ്ടെ പോയി കൊറേ സാനങ്ങൾ വാങ്ങിച്ചു പിന്നെ എന്റെ സീനിയർ ചേച്ചിമാർക്ക് കൊടുക്കാനും വാങ്ങിച്ചു
ആഹ് ആഹ് ആഹ്
പിന്നെ വീട്ട്ലത്തേയ്ക്ക്
ആഹ് ആഹ്
ആഹ്
ഓ അങ്ങനേ അപ്പഴത്തേക്കൊരു കൊറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കൊർച്ച് കൊറച്ചേറെ സാനങ്ങൾ വാങ്ങി
വലിയ പൈസയായില്ല ഞാൻ എല്ലാം കൂടെ എടുത്തപ് അപ്പൊ എത്രേ എനിയ്ക്ക് ഒരു ഇരുന്നൂറ്റി എത്രയൊക്കെ ആയൊള്ളൂ
ആ ആ ഒരുപാട് സാനം എടുത്തോ
ഉം അവ്ടെ എല്ലാം വെല കൊറവാണ്
അതേല്ലേ
ആഹ്
ബി അവ്ടെ ബീച്ച്ലൊക്കെ പോകുമ്പഴത്തേക്ക് ഇങ്ങനെ അവ്ടെ എന്തെങ്കി കഴിക്കാനൊക്കെ ഉണ്ടോ
ആ ആ ണ്ട്
ആ ആ ആ എന്തെങ്കി മേടിച്ചങ്ങ് കഴിക്കെക്കെ ചെയ്തോ
ആ കഴിച്ചു ഞങ്ങള് ഇവട്ത്തേ ഇതില്ലേ നെല്ലിയ്ക്കാ മാങ്ങ ഉപ്പിലിട്ടത് അതൊക്കെ വാങ്ങിച്ചു
ഓ ബീച്ച്ല് ഉപ്പിലിട്ട മാങ്ങാ നെല്ലിയ്ക്കാ അതൊക്കെ കഴിക്ക്ണത് അയ്യോ വേറൊര്താണ് അതെ അതെ അതെ അമ്മള് വീട്ട്ല് ഉണ്ടാക്കുമ്പൊ പോലും
ആ അത്രയും ഇത് കിട്ടൂല
ആഹ് ആഹ് അങ്ങനെ ആഹ്
പിന്നെ അവ്ടെ കൊറേ സാധനങ്ങള് ഇങ്ങനെ തുറന്നൊക്കെ വെച്ചിട്ടുണ്ടേ അതൊന്നും ഞങ്ങള് കഴിച്ചില്ല
തുറന്ന് വെച്ചിട്ടുണ്ട് എന്ത് സാധനം
അത് ഈ ചോളം അതിലൊക്കെ ഈച്ചയൊക്കെ വന്നിരി
ആഹ് ആഹ് ആഹ് അതെ അതെ അതെ
ഉം പക്ഷെ വേറള്ള ആൾക്കാരൊക്കെ വാങ്ങിച്ച് കഴിച്ച്
ആഹ് ആഹ്
ഉം ഉം